ഉം കേൾക്കാവോ
ആ കേൾക്കാം നമസ്കാരം നമുക്ക് ഇന്ന് കൃഷിയെ കുറിച്ച് സംസാരിച്ചാലോ.
ആ സംസാരിക്കു
ആഹ് എന്താണ് താങ്കളുടെ അഭി പ്രായം കൃഷി ചെയ്യുന്നതിനോടുള്ളത്.
കൃഷീന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ഒരു. സംസ്കാരം ആണെന്ന് തന്നെ പറയാം, പണ്ട് മുതലേ നമ്മുടെ ഇപ്പോ ഒരു പൂർവികരേയൊക്കെ എടുത്താ അവരെ. കൃഷി ചെയ്ത് ജീവിച്ചിരുന്ന അതിലൂടെ വരുമാനം കണ്ടെത്തിരുന്നവരായിരിക്കാം അപ്പ അത്രത്തോളം. ളം പഴക്ക ക്കമുള്ള അത്രത്തോളം നമ്മുടെ സംസ്കാരത്തോട് കേരള സംസ്കാരത്തോട് യോജിച്ച് നിൽക്കുന്ന ഒന്ന്. ന്നാണ് കൃഷി ഒരു തൊഴിലാണ് കൃഷി പരമ്പരാഗത തൊഴിലെന്ന് തന്നെ പറയാം ആണ് കൃഷിയെന്ന്. എന്ന് പറയാം
തീർച്ചയായും ഇന്നത്തെ തലമുറയ്ക്ക് കൃഷിയെ കുറി ച്ചു വലിയ ഒരു ധാരണയില്ല ഇപ്പോൾ എല്ലാ വിഷം. വിഷം നെറഞ്ഞ പച്ചക്കറികളും അത് ഇതും അന്യസം സ്ഥാനത്തിന് നമുക്ക്‌ ഇങ്ങോട്ട് കൊണ്ടുവന്ന് കയറ്റുമതി. ചെയ്യുവാണ് ചെയ്യുന്നത് സാധനങ്ങൾക്കും സാധനങ്ങൾക്കെല്ലാം ന നല്ല വിലയും കൊടുക്കേണ്ടി വരുന്നുണ്ട് മാരകമായ രാസവസ്തുക്കൾ ചേർന്ന ഭക്ഷ്യ സാധനങ്ങളാണി ഇപ്പ നമ്മൾ കഴിച്ചൊണ്ടിരിക്കുന്നത് നമ്മടെ വീട്ടിൽ തന്നെ കൃഷി ചെയ്യുന്നത് ഏറ്റവും നല്ലൊരു കാര്യമായിട്ടാ ട്ടാണ് എനിക്ക് തോന്നുന്നത്
അതെ അതെ ഇപ്പം പയ് വേ ഒരു കാലം എടുത്താല് നമ്മളായിരുന്നു ഏറ്റവും കൂടുതല് കൃഷി ചെയ്തിരു ന്നതും ദൈവത്തിന്റെ സ്വന്തം നാടെന്നറിയപ്പെടുന്ന കേരളത്തീന്നായിരുന്നു അത്രത്തോളം കൃഷി ചെയ്തിരുന്ന അ അത് അന്യ നാട്ടില് ക്‌ക്കെ എന്താണ് കൈ റ്റുമതി ചെയ്തിരുന്ന ഒരു രീതിയായിരുന്നു എന്നാൽ ഇപ്പഴ്ത്തൊരു സാഹചര്യം നോക്കുവാണെങ്കി ആന്ധ്ര പോലുള്ള പല സംസ്ഥാനങ്ങളിൽ നിന്നും ഇങ്ങോട്ടേക്ക് എറക്കുമതി ചെയ്യുന്നു നമ്മളതിനെ ആശ്രയിക്കുന്നു എന്നൊരു രീതിയായി മാറിയിട്ടുണ്ട്
തീർച്ചയായും നമ്മടെ വീ ട്ടിൽ നമുക്ക് പറ്റാവുന്നത് സ്ഥലങ്ങളിലെല്ലാം വെച്ച് കൃഷി ചെയ്യണമെന്നാണ് എന്റെ ഒരു അഭി പ്രായം തക്കാളി വെണ്ട തുടങ്ങിയ പച്ചക്കറി ഐറ്റങ്ങൾ തന്നെ നമ്മുടെ വീട്ട്മുറ്റത്ത് കൃഷി ചെയ്യുന്നതാണ് എന്തുകൊണ്ടും നല്ലത് എന്ത് പറയുന്നു അതിനോട് വീട്ടി കൃഷിയെല്ലാം ഉണ്ടോ കൃഷി ചെയ്യുന്നൊരു വ്യക്തിയാണോ
അതെ കൃഷി ചെറിയ രീതിയിലൊക്കെ നമ്മള് ടെറസിലും അല്ലെങ്കി വീടിന്റെ സൈഡിലൊക്കെ ചെറ് റ്യേ രീതിയിലുള്ള കൃഷികളൊക്കെ ചെയ്യുന്നുണ്ട് കാരണം അത്രത്തോളം മാരകമായ വിഷം വസ്തുക്കളൊക്കെ അടിച്ച പച്ചക്കറികളാണ് ഇന്ന് നമ്മളിലേക്ക് എത്തുന്നത് അപ്പം എന്ത്ട് ത്താലും ഹ് നമുക്ക് എന്താ ആ ഈ അവബോധ ക്ലാസ്സുകളൊക്കെ തെരുമ്പം പറയും ഉപ്പും ഉം മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് കഴുകണം അത്രത്തോളം ആ ഒരു വെഷവാണ് ഇന്ന് നമ്മളിലേക്ക് എത്തുന്നത് അപ്പം നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിൽ ചെറിയ ചെറിയ പച്ചക്കറികളൊക്കെ കൃഷി ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് നമ്മൾ വിഷമില്ലാത്ത ശുദ്ധമായ പച്ചക്കറികള് നമുക്ക് കഴിക്കാം അത് ആരോഗ്യത്തിന് ഏറ്റവും കൂടുതല് ഗുണമുള്ളതാണ്
നമ്മള് വെച്ച് കൃഷി ചെയ്യുന്നതാവുമ്പോ നമുക്ക് ധൈര്യവായിട്ട് അവർക്ക് വേവിച്ച് കൊടുക്കാൻ പറ്റും പൊറത്തുന്ന് വാ ങ്ങിച്ച ഫുഡുകളെല്ലാം പച്ചക്കറിയാണങ്കിലു എല്ലാം കൊടുക്കുമ്പഴത്തേക്കും നമുക്കൊരു പേടിയാണ് ഹോസ്പിറ്റല് കേ കേറിഎറങ്ങാനേ നമുക്ക് സമയമുള്ളു വീട്ടിൽ എന്തൊക്കെ തരം കൃഷികൾ ചെയ്യുന്നുണ്ട്
വീട്ടില് വെണ്ട അതേപോലെ എന്താണ് ചെറിയ വഴുതന അങ്ങനെ കുറെ ചെറിയ ചെറിയ രീതിയിലുള്ള കൃഷികൾ ചെയ്യുന്നുണ്ട് അത് കൂടുതൽ വ്യാപിപ്പിക്കാ ൻ ആഗ്രഹമുണ്ട് കാരണം അത്രയും ഹെൽത്തി ആയിട്ട് നമുക്ക് ഇരിക്കാൻ കഴി ഇന്ന് നമ്മുടെ സമൂഹത്തില് നോക്കിയാല് ക്യാൻസർ പോലുള്ള ഒരുപാട് മാരകരോഗങ്ങൾ പ പലരിലും കൂടി കൂടി വരുകയാണ് അപ്പോ ഇതിൻ്റെ ഒക്കെ ഒരു എന്താ റൂട്ട് അല്ലെങ്കി ഒരു കൂ ഒരു ഇതന്ന് പറയുന്നത് ഇങ്ങനെയുള്ള മാരകമായ പച്ചക്കറികളൊക്കെ കഴിക്കുന്ന താരിക്കാം അപ്പോ നമുക്ക് അതിനെ തടയുക എന്നുള്ള രീതി എന്താണ് അതിനെ തടയാൻ എന്താ നമ്മളെ സ്വന്തമായി കൃഷി ചെയ്യുക അല്ലെങ്കി നിങ്ങക്ക് ഇപ്പം വയലുകളൊക്കെ ഉണ്ടെങ്കി അതൊരിക്കലും എന്താണ് മണ്ണിട്ട് നികത്തുകയോ അവിടെ ഫ്ളാറ്റുകൾ വെച്ച് കെട്ടി അങ്ങനെ ഒന്നും ചെയ്യാതിരിക്ക്യ അപ്പം കൃഷി എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യത്തിന്റെ ഒരു മ മറുവശം എന്നു തന്നെ പറയാം ആഹ് എത്രത്തോളം നല്ല പച്ചക്കറികൾ കഴിക്കുന്നു അത്രത്തോളം ആ ആയുസ് നമുക്ക് കൂട്ടി കിട്ടി എന്ന് തന്നെ പറയാം ഇന്നത്തെ ഒരു സാഹചര്യം വെച്ച്
തീർച്ചയായും അതിനോട് ഞാൻ യോജ് ജിക്കുന്നുണ്ട് എന്തൊക്കെ കൃ ഈ കൃഷി ചെയ്യുന്നതിന് എന്തൊക്കെ വളങ്ങളാണ് ഇടുന്നത് ജൈവ വളം
എൻ ഒറപ്പായിട്ടും ജൈവവളം മാത്രമാണ് യൂസ് ചെയ്യാറുള്ളത് ചാണകപ്പൊടി അതേപോലെ എന്താണ് പച്ചില വളം അതെക്കെയാണ് യൂസ് ചെയ്യാറുള്ളത് ഇപ്പം മ് എന്താണ് രാസ വളങ്ങളൾ യൂസ് ചെയ്താൽ ഒരുപാട് വലിയ ഫലങ്ങളും ഒരുപാട് എന്താണ് ആ ഒരുപാട് അളവിലുള്ള അളവിലെ കൂടുതൽ ഫലങ്ങളൊക്കെ ലഭിക്കുമെങ്കിലും അതൊക്കെ നമ്മുടെ ഹെൽത്തിനെ തന്നെയാണ് ആഹ് ബാധിക്കുന്നത് അത് കൊണ്ട് മാസ്സിമം ചാണകം പോലുള്ള അല്ലെങ്കി ഇല അങ്ങനെ പോലുള്ള എന്തെങ്കിലൊക്കെ കൃഷി എന്താ ജൈവവളങ്ങളെ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ
കൃഷി ചെയ്യുന്നത് മൂലം താങ്കൾക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു സന്തോഷം അല്ലെങ്കിൽ നമ്മൾ നട്ട് വളർ ന്നതിൽ നിന്ന് ആദ്യമായിട്ട് ഒരു കായ്ഫലം കിട്ടുമ്പോൾ എന്താണ് അതിനെ കുറിച്ച് അത് ഒരു വികാരം എന്താണ്
ഉറപ്പായിട്ടും വളരെ സന്തോഷമാണ് നമ്മള് എന്താണ് ഒരു വിത്തിട്ട് അത് മുളപ്പിക്കുന്നു അതിനെ പരിപാലിക്കുന്നു അതിനെ വെള്ളം ഒഴിക്കുന്നു അതൊക്കെ എന്താ നമ്മളിപ്പോ നമ്മുടെ കൂടിപ്പൊ ഒരു കുട്ടി ഉണ്ടെങ്കിൽ അതിനും കൂടെ ഒരു സംസ്കാരം കാണിച്ചു കൊടുക്കാണ് ഇങ്ങനെയാണ് ഒരു ചെടിയെ പരിപാലിക്കുന്നത് ഇങ്ങനെയാണ് അതിനെ വളർത്തുന്നത് അതിന് വളം കൃത്യമായ വളം ഇടുന്ന ന്നത് ആ ഒരു നമ്മുടെ ഒരു പഴയ കൾച്ചർ അത് കുട്ടികൾക്കും കൂടി നമ്മൾ പകർന്നു കൊടുക്കുകയാണ് അതിനെ ദിവസം പോയി എങ്ങനെയാണ് പരിപാലിക്കുക എങ്ങനെയാണ് വളരുന്നുണ്ടോ എന്തെങ്കിലും കീടങ്ങൾ വന്ന ആക്രമിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കുക അതൊക്കെ ഭയര സന്തോഷമാണ് ഇപ്പം നമ്മള് പ്രകൃതിയായിട്ട് അത്രത്തോളം എന്താണ് എന്താണ് അത്രത്തോളം ഇടപൊഴുകുവാണ് ഉറപ്പായിട്ടും അത് നമ്മള് കുട്ടികളിലേക്ക് ആ ഒരു സ്നേഹം പ്രകൃതിയെ സ്നേഹിക്കാനുള്ള ഒരു മനസ്സ് നമ്മള് വളർത്തിയെടുക്കണം
ഇന്നത്തെ സമൂഹത്തിനോട് കൃഷിയെ കുറിച്ച് കൃഷി ചെയ്യുന്നതിനെ കുറിച്ച് എന്തുവാണ് താങ്കൾക്ക് പറയാനുള്ളത് ത് കൃഷി എന്ത് എങ്ങനെ ചെയ്യണം എന്ത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം അങ്ങനെയൊക്കെ ഒരു അഡ്വൈസ് കൊടുക്കാൻ പറ്റുവോ
ഉറപ്പായിട്ട് കൃഷി എന്ന് പറയുന്നത് എനിക്ക് പറയാനുള്ളത് ഇപ്പം നിങ്ങൾ എന്റെൊരു തൊഴിൽ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇപ്പൊ നിങ്ങള് ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ ആയിക്കോട്ടെ എന്ത് എന്ത് തൊഴിലോ ആയിക്കോട്ടെ അതിപ്പം നിങ്ങളുടെ വീട്ടില് അവധിയുള്ള ദിവസം നിങ്ങളത് കൃഷിക്ക് വേണ്ടി യൂസ് ചെയ്യുക നിങ്ങളുടെ എന്തൊരു മെയിൻ തൊഴിൽ കൊണ്ടു പോകുന്നു അതിന്റെ സൈഡിൽ കൂടെ ഒരിക്കലും വരുമാനത്തിനായിട്ടല്ല നമ്മുടെ ഹെൽത്തിന് നമ്മുടെ വീട്ടിലേക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നമ്മള് പച്ചക്കറി കളെക്കെ നമ്മള് കൃഷി ചെയ്യാ അതൊരു എന്താണ് നിങ്ങളൊരു ബേസ് ആയിട്ട് കാണണം അപ്പം എങ്കിലേ നമുക്ക് ഒരു ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ വളർത്തിക്കൊണ്ട് വരാൻ കഴി കഴിയുള്ളു
തീർച്ചയായും ഇന്നത്തെ പൊതു തലമുറയ്ക്ക്ന്ന് പറയുമ്പോ കൃഷിയോട് വലിയ താല്പര്യമില്ല കൈ ൽ മണ്ണ് പറ്റും ചാണകം പറ്റും അങ്ങനെയൊക്കെ ഒരു ഇതൊക്കെ ഉണ്ട് പക്ഷെ വളരെ നല്ല ഒരു കാര്യ എന്ന് പറയുന്നത് ടെറസിലെ കൃഷി സ്ഥലമില്ലാത്തവർക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പൊ ഒരുപാട് പേര് കൃഷി രംഗത്തോട്ട് ഇറങ്ങുന്നുണ്ട് പുതിയ കുട്ടികൾ അടക്കം സ്കൂളുകളിലൊക്കെ തന്നെ ആണെങ്കിലും ജയിലുകളിലൊയാണെങ്കിലും തന്നെ ഇപ്പോ കൃഷി വ്യാപകമായിട്ട് കണ്ട് വരുന്നുണ്ട് അത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് എന്റൊരു താല്പര്യം നമ്മളാണെങ്കിൽ പോലും നമ്മുടെ വീട്ടിൽ നട്ട് വളർത്തുന്ന പച്ചക്കറിയിൽ നിന്നും അത് ആ ഒരാഹാരം നമ്മൾക്ക് ഉണ്ടാക്കിക്കഴിക്കുമ്പൊ നമുക്ക് പ്രത്യേകൊരു സന്തോഷം പിന്നെ ട്രസ്സൊക്കെ മാറിക്കിയിട്ടും നമ്മൾ ആ കൃഷിയുമായിട്ട് കുറച്ചുനേരം ചെലവിടുമ്പോ തന്നെ നമ്മുടെ ആ ഒരു മാനസികാവസ്ഥയൊക്കെ മാറുന്ന തരത്തിലാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്താണ് താങ്കള് പറയുന്നേ
അതെ പുതുതലമുറക്ക് ഇപ്പതിനോട് കൃഷിയോട് ഇൻട്രസ്റ്റില്ല അങ്ങനൊക്കെ പറ പറയുമ്പോ അവർക്കറിയില്ല എന്താണ് കൃഷിയെങ്ങനെ അവരതൊന്നും കണ്ടിട്ടില്ല അവര് ആ ഒരു സാഹചര്യത്തിലല്ല വളർന്ന് വരുന്നത് അപ്പൊ കുട്ടികളിലേക്കത് നമ്മൾ എത്തിക്ക വീടുകളിനിന്ന് കൃഷിയുടെ ബാലപാഠങ്ങൾ പകർന്നു കൊടുക്കുക അതേപോലെ സ്കൂളുകളിൽ അയിനെ ക്കുറിച്ചുള്ള അവബോധം നൽകുക എത്രത്തോളം ഇമ്പോർട്ടന്റാണ് എന്നിങ്നെ കുട്ടികൾക്ക് നമ്മ പാരന്റ് സും അല്ലെങ്കിൽ അധ്യാപകരുമാണ് അതിനെക്കുറിച്ചുള്ള അറിവ് പകർന്ന് കൊടുക്കുന്നത് ഇപ്പം നമ്മള് ആ ഒരു ചെറു പ്രായത്തിതന്നെ അതിനോടുള്ളൊരിഷ്ടം അവരിലേക്ക് വളർത്തിക്കൊണ്ട് ഇപ്പം ഒരു ചെറിയ കുട്ടിയ ആയിരിക്കുമ്പോൾ തന്നെ അവർക്കൊരു ഇവനിപ്പം ആരാണ് പരി സ്ഥിതിദിനത്തിനൊക്കെ കിട്ടുന്ന മരങ്ങള് അവരെക്കൊണ്ട് തന്നെ കുഴിയെടുപ്പിച്ച് അത് നടീപ്പിക്കുക അവരെക്കൊണ്ട് തന്നെ അയിന് വെള്ളം ഒഴിപ്പിക്കുക പരിപാലിപ്പിക്കുക അങ്ങനെ കുട്ടികളിലേക്കാഒര് അതാണ് ജോലി അവരിലേക്ക് നിക്ഷിപ്തമാക്കുക അപ്പൊ കുട്ടികക്കയിനോടൊരിണ്ട്രസ്റ്റ് വരും പ്രകൃതി സ്നേഹി ഹിക്കാൻ തൊടങ്ങും മരങ്ങളെ സ്നേഹിക്കാൻ തൊടങ്ങും കൃഷിയെ സ്നേഹിക്കാൻ തൊടങ്ങും അങ്ങനെയൊക്കെ വരും
ആഹ് ശെരിയാണ് പറഞ്ഞത് ശെരിയാണ് ഇപ്പൊ സ്കൂളിന്ന് കൊടുക്കുന്ന പരിസ്ഥിതി ദിനത്തിന് കൊടുക്കുന്ന ന്ന ചെടികൾ ഒരുപാട് കുട്ടികൾ അതിന് പരിപാലിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് താങ്കളുടെ കുട്ടികൾ എന്തെങ്കിലും കൃഷി തര മായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ
എന്റെ ആ അനിയനൊക്കെ എന്താണ് സ്കൂളിന്നൊക്കെ ആ കിട്ടും മരങ്ങളൊക്കെ അവനൊക്കെ ചെലസമയം ആദ്യൊക്കെ കുറച്ച്സം വെള്ളൊക്കാ യിട്ട് പരിപാലിക്കുന്നെ കാണാം പിന്നെയും അച്ഛനൊക്കെ പറയുമ്പൊ ചെന്നതിനെയൊക്കെ ഡെയ്‌ലി പരിപാലിച്ച് അതിപ്പൊ കുറച്ച് വളർന്നിട്ടുണ്ട് അതിന്ന് ചെറു ഫലങ്ങളൊക്കെ കിട്ടുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷമാണ് ഇപ്പൊ ചെറുതാണെങ്കിപോലും നമ്മള് നട്ടുനനച്ച് വളർത്തിയ ചെടിയിന്നുള്ള ഫലത്തിന് കൂടുതൽ ടേസ്റ്റ് കൂടുതലായിട്ട് നമുക്ക്തോന്നും ഒരു സന്തോഷം കൊണ്ടാണത്
തീർച്ചയായും ഇന്നത്തെ ഒരുപാട് കൃഷികൾ ചെയ്യുന്നുന്നത് മൂലം നമ്മൾ ഹോസ്പിറ്റലിൽ കേറി ഇറങ്ങുന്നത് തന്നെ വളരെ കുറവായി മാറ്ആ പറ്റുന്നൊര് കാര്യമാണ് കാരണം നമ്മളിപ്പോ വെഷോക്കുള്ള പച്ചക്കറികളെല്ലാം കഴിച്ച് നമ്മൾ കൊണ്ട് ചെന്ന് എല്ലാദിവസവും ഹോസ്പിറ്റലിൽ കേറാ അങ്ങനെ നമുക്ക് സമയുള്ളൂ നമ്മൾ ആ ഒരു സമയം കുറുച്ചുനേരം വീട്ടിൽ ചെലവഴിക്കുവാണെങ്കി കൃഷിയോട് ചിലവ ഴിക്കാണെങ്കിൽ അവ നമുക്ക് നല്ല വിളവുംതരും നല്ല ആഹാരവും നമുക്ക് കഴിക്കാനും പറ്റും രോഗങ്ങളും ഒഴിവാകും പുതുതലമുറയോട് അങ്ങനെ പകർന്ന് ബോധവൽക്കരണം അവർക്ക് നൽകുന്നതായിരിക്കും കൂടുതലും കുറച്ചും കൂടെ കാര്യങ്ങൾ പറഞ്ഞ് അവരെ മനസ്സിലാക്കി കൃഷിയിലേക്ക് കൊണ്ടുവരണമെന്നാണ് എന്റെ ഒരു നിഗ മനം പഞ്ചായത്തുകളിൽ നിന്നാണെങ്കിലും സ്കൂളുകളിൽ നിന്നാണെങ്കിലും നമ്മുടെ സമൂഹപരമാണെങ്കിലും കൃഷിയെക്കുറിച്ച് അവരെ നല്ല രീതിയിൽ ബോധവൽക്കരിക്കണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം
അതെ കൃഷിയുടെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ടന്ന് നമ്മളത് പല പ്പഴും പുസ്തകങ്ങളിൽ നിന്ന് പഠിക്കും കുട്ടികള് പഠിക്കും കൃഷി അങ്ങനാണ് ഇങ്ങനാണ് അത്രത്തോളം ഇമ്പോർട്ടൻസുണ്ടയിന് എല്ലാത്തിനെക്കുറിച്ചും പല ബുക്കുകളിലും പുസ്തകങ്ങളിലും നമുക്ക് പഠിക്കാനുണ്ട് എന്നാലത് പ്രാക്ടിക്കലായിട്ടും കൂടി കുട്ടികളിലേക്ക് എത്തിക്കാൻ വേണംന്നുണ്ടെങ്കിൽ അവരെ മണ്ണിലേകക്കെ റക്കുക അവരെ കൃഷി എന്താണെന്ന് പഠിപ്പിക്കുക അങ്ങനെ അവരെ സ്നേഹിക്കാൻ കൃഷിയെ സ്നേഹിക്കാൻ പഠപ്പിക്കുകയാണ് വേണ്ടത് ഇപ്പം തിയറിയില്മാത്രമല്ല കൃഷി സംരക്ഷി സം അല്ല പ്രകൃതി സം സംരക്ഷണം കൃഷി കൃഷിഉപയോഗം എന്നൊക്കുള്ളത് വേണ്ടത് അതവരുടെ ജീവിത ത്തിനും കൂടി പ്രാക്ടിക്കലായിട്ടും കൂടി കാണിച്ചു കൊടുക്കണം
തീർച്ചയായും ഇന്ന് ഇന്ന് സ്കൂളുകളിൽ തന്നെ പഠിപ്പിക്കുന്നുണ്ട് എ സ്കൂളുകളിൽ അധ്യാപക അവരെ കൊൊണ്ട് കൃഷി ചെയ്യിപ്പിക്കുന്നുണ്ട് എങ്കിൽ തന്നെയും അവരെ ഇപ്പൊ കൃഷി സംബന്ധമായ കാര്യങ്ങളൾ കൂടുതൽ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിലേക്ക് കൊണ്ടു പോോകുക മിക്കവാറും സ്കൂളുകളിൽ കണ്ടര ണ്ട് അങ്ങനെ എന്നാൽ തന്നെയും പല സ്കൂളുകളിലും അത് അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നില്ല ഒന്ന് കൊണ്ട് കൃഷി സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോയിന്ന അവരെ കാണിക്കുകയും അവർക്കൊരു പ്രോത്സാഹനം നൽക്കണം അപ്പോ അതൊക്കെ കാണുമ്പോ കുട്ടികളുടെ മനസ്സിൽ ഒരു ചിന്ത വരുന്ന നമുക്ക് നട്ട് വളർത്തണം എന്നൊരു ഇ പുതുതലമുറക്കകൾ വരും അത് അങ്ങനെ ചെയ്യണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്
അതെ അത് വളരെ ശരിയാണ് ഒരുപാട് പ്രകൃതിയും കൃഷിയൊക്കെ സ്നേഹിക്കുന്ന ഒരുപാട് പുതുതലമുറ ഇനിയും ഉണ്ടാകട്ടെ നമുക്ക് ക്കൾ അവസാനിപ്പിച്ചാലോ
ഓക്കെ ഇത്ര നേരം ഈ ഒരു കൃഷിയെ കുറിച്ച് ചർച്ച ചെയ്തതിന് വളരെ നന്ദി
ഓക്കെ താങ്ക് യൂ
ആ പച്ചക്കയ